ഹലോ കേക്ക്ന്നുണ്ടോ
ക്ക്ന്ന്ണ്ട് അവ്ടെ റേഞ്ചിന്റെ ഇഷ്യുണ്ടല്ലേ
ഇവിടെ ചെറുതായിട്ട് ഇവിടെ മോള്ത്തെ റൂമിലായി പിന്നെ കുക്കിങ്ങൊക്കെ അറിയോ
കുക്കിംങ്‌ വല്ലാ വശ വശവൊന്നുല്ല ന്നാലും ഏ ഇൻക്ക് വ വല്ലാണ്ട്ങ്ങട്ട് കുക്കിങ്ങിനടൊരു പാഷന് തോന്നിയിട്ടില്ല തിന്നന്നല്ലാണ്ട്
ഫുഡ്ഡൊക്കെ ഇഷ്ട ഫു ഫുഡ്ഢിയ
ഓ അത് പറയണ്ടോ തിന്നു ഇണ്ടാക്കാന് മടിയാണ്
വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാ.
അതെ ട്രാവലിങ് ഭയങ്കര ഇഷ്ടാണ്, എവിടക്കും സോളോ ട്രിപ്പിനാട്ട് എനിക്ക് ഇഷ്ടം തോന്നും ഒന്നുകൂടി ഫ്രണ്ട്സ് അല്ലെ നമ്മടെ പാർണർ കൂടെ ഒക്കെ.
ജോളി പോണേല്ലേ
അതെ അതെ നിങ്ങൾക്കോ.
ഇൻക്കും ഇൻക്ക് അങ്ങനെ ട്രാവൽ ചെയ്തോണ്ട്ക്കണം. വണ്ടിയെ കഴിച്ചിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ .
ഇങ്ങനെ പുറം നോ
എന്തൊക്കൊ ഏതോ ഒരു ലോകത്തായിരിക്കും
അതെ അത് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ ലെ
സാഡ് പാട്ടിട്ട് സാഡ് ആായി
അതെ തുള്ളിച്ചാടിയാണ് നമ്മൾ ഡാൻസരിക്കും നമ്മളെ മനസ് ങ്ങ് ഡാൻസ് ളിചോണ്ടിരിക്കും
വേറെ വേറെ വേറെ വേറെ ലെവല്
ഇഷ്ടം പം പറേ കൊറേ സീനറീസ് കാണകാണോ അതോ അല്ലെങ്കിൽ വെള്ള എൻറെട്രറ്റ്മെൻറായിട്ടുള്ള വെള്ളത്തി ചാട, വാട്ടർ തീമ് എങ്ങനത്താ ഇഷ്ടം
എനക്കിങ്ങനെ പീസ് ഫുള്ളായിട്ടുള്ള സ്ഥലണ്ടാവില്ലേ നമ്മള് കൊറച്ച് നല്ല തണുപ്പ് നല്ല കാണാനെ ആ കാർട്ടൂണിലൊക്കെ കാണ
അതെ അതെ അതെ ഒരു ഡിസ്നി വേൾഡിലെ
അതെ ഡിസ്നിവേൾഡ് എന്നാലും വെള്ളം ഇഷ്ടാണ് വെള്ളത്തിലൊന്നും കളിക്ക ക്കാ വലൃ താല്‌പര്യല്ലൃ
ഇല്ലാ അയ്യോ എനിക്ക്ന്നാല് ഇപ്പൊ ഭയങ്കര ഇഷ്ടാതാ കാരണം നഞമ്മള് കൂടി ഒന്ന് എൻജോയ് ആവുന്നുണ്ട് മറ്റേ നമ്മളങ്ങനെ മറ്റേ ഇഷ്ടല്ലാന്നല്ല പക്ഷേ നമ്മളങ്ങനെ സൈലന്റ് ആണല്ലോ വെള്ളത്തിൽ ചാടുബ്ബോ നല്ലരസ നമ്മുക്ക് ചിരിച്ച് കളിച് ച് വെള്ളം അവുമ്പോ മടുപ്പ് വരുന്നില്ലല്ലോ പക്ഷെ എനിക്കില്ലേ ഈ സൂ പോലത്തെ സംഭവങ്ങളൊക്കെല്ലേ ഫ്ലവേഴ്സ് ങ്നെ അതിനോട് വലൃ താല്പര്യ
എനിക്കും താല്പര്യല്ല പക്ഷെന്കി എനിക്ക് ഫോറസ്റ്റ് ഏരിയ
അടുത്തേക്ക് കുറച്ചുടേ അടുത്തേ അഡ്വെഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെട്ടോ
അയ് സിനിമയിലൊക്കെയാണല്ലോ ചെലോല് ഇങ്ങനെ പോണ ഇംഗ്ലീഷ് സിനിമയിലെ കാണുവല്ലോ അങ്ങനത്തെ തിക്ക് ഫോറസ്റ്റിൽ ഇങ്ങനെ പോവാൻ ഇഷ്ടാ
നമ്മള് മറ്റേ ഫോറസ്റ്റ് വിടൂലല്ലോ ഫോറസ്റ്റ് ആൾക്കാര് നമ്മള് മറ്റേ നാട്ട്ന്നും നമ്മള് മറ്റേ സ്ഥലംലേ എന്നാ വൈയ്ക്ക് പറയല്
തൊള്ളായിരം
ആ ആ വേറൊരു വൈബ് ആണ്
അതെ അതെ
ആ അങ്ങനത്തെക്കെ സ്ഥലം അതൊക്കെ നാളെ ഷാ മഞ്ഞ്-
ആ ഞങ്ങളങ്ങനെ നിൻക്ക് എങ്ങനേണ് പോവാൻ താല്പര്യം ബസ്- ബസ്സിലാണോ കാറിലാണോ ബൈക്കിലാണോ
എനിക്ക് കാറിലാണ് കാരണം കാറിലായ നമ്മെക്കെ എങ്ങട്ടും റൂട്ട്
ആ അത് ശരി - ശരിയാവാൻ പക്ഷെ എനിക്കല്ലേ പാട്ണറെ കൂടെ മ- ബൈക്ക് വേണം അത് നല്ലൊരു അടിപൊളി ബൈക്ക് വേണം ബുള്ളറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെക്കെ
ആഹ് അതും പറ്റും. ഞാൻ എനിക്കൊരു മോള് ണ്ടായോണ്ട് അതാണ് മോൾ ഹസ്- ന്റെ കൂടെ അങ്ങനെ പോയീനി ആ വേറൊരു വൈബേനീ. പക്ഷെ ഇപ്പോ അത് വൈബില്ല. ത്പ്പോ അമ്മക്ക് കുട്ട്യാള്ണ്ടാക്മ്പോ ലോ ആള് നമ്മള് ബാക്കി കേറി ക്യാരിയ്യണം
ഞാന് ഇനിക്ക് വാണം വാണം പറഞ്ഞിട്ടാണ് ഹസ്ബൻറിനോട് പറഞ്ഞിട്ട് എന്നോട് അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയ് പിന്നെ പാടുപെടും. വെള്ളം കുടിക്കേണ്ടി വരും. കാരണം ഇരുന്ന് നമ്മളെ ബാക്ക് പെയിനൊക്കെ തൊടങ്ങും. ഇന്റെ നിർബന്ധത്തിന് പോയി ലാസ്റ്റ് ഞാൻ എനിക്ക് നല്ല ബാക്ക്- ഇപ്പ ഞാൻ ഉറങ്ങി ഞാൻ വീഴുവാണ് പറഞ്ഞിട്ടില്ല കാരണം മുപ്പര് മനസ്സിൽ - മനസ്സിലായി അപ്പം വേഗം സൈടാക്കി അല്ലെ ഞാൻ ആദ്യം പറഞ്ഞത് ചോയ്ക്കും
ഹിഹി പണി ആയി ച്ച് വേഗം പടിഞ്ഞു പണിയാണ് വൈമ്പാണ്
അപ്പളാണ് ഞാന് ആന്ന് ഞങ്ങളെവ്ട്ക്കാ പോയത് വയനാട് തന്നെയായിര്ന്ന് പക്ഷെ - അത്രയ്ക്ക് തണുപ്പ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഞാനങ്ങ് വെറച്ചു പോയി ഐസ്കട്ടാവൂലോ
ആഹ് നല്ല തണ്പ്പ്ള്ള ടൈമിലായിരിക്കുല്ലെ പോയേ
അങ്ങനെ തോന്നൂലല്ലോ-
ഇല്ല നമുക്ക് കാറൊക്കെ അടച്ചിട്ട് ഇങ്ങ പോകാം വേണോങ്കിൽ ഒറങ്ങാ ആഹ്
അതെ കാറാ അങ്ങനോര് സു ത് സുഖണ്ട് നമ്മക്ക്.
അതെ സേഫായി പോകാ.
അതെ. ഏഹ് ഫുഡൈക്കും ചെയ്യാ. എവിടെ വ ആഹ് അവിടേണോ
ആഹ് അപ്പൊ അവിടെ ക്ഷെ പണ്ട്
ആഹ് ഇപ്പൊ ഗ്രാജ്വലി കൊറഞ്ഞി
അമ്മമാർക്ക് പണ്ടത്തെ ആ ഒരു സുഖന്നും ഇപ്പൊ വയനാട്ട് പോയാ കിട്ടൂല പ്പ സാധ മ്മള ഇര്ന്ന പോലെ അടെ കാണാ ഭാംഗിണ്ടാവണേല് വേറൊര് കാര്യമഷി തണുപ്പ് പ്പ് കൊറവ
അതെ പക്ഷെ ഞാൻ ഇപ്രാവശ്യം ങ്ങള് പോയിട്ടുണ്ടായിര്ന്നെ ഇ വടെ കൊടേ കനാല് പോയിണ് പക്ഷെ ഞാൻ ന്റെ ലൈഫില് ഞാൻ നമ്മള് ഫോണില് കാണുന്ന സ്മോക്കി ണ്ടാവുല്ലോ നമ്മള് മുന്ന്ല് മുന്ന്ത്താളെ കാണൂല അതുപോലെയിരുന്ന് ക്ഷെ ന്നാ തണുപ്പുണ്ട് നമുക്ക് പാകത്തിന് സഹി ക്കാൻ പറ്റി നല്ല സുഖയിട്ട് മ്മക്ക് ജാക്കറ്റ് ഒന്നും ഇടാണ്ട് മുന്ന്ത്താളെ കാണൂലടീ അപ്പ ഭയങ്കര രസമയി തോന്നി ഞാനത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ട്ടൊ
ഇൻക്ക് പൂതിണ്ടൈനി ആഹ് ഒരു ടൈമില് പോവണന്ന് ന്ന ഡിസംബറാ
ഏ അല്ല ജാൻവരി
ജേനുവ ജനുവരി ആ ടൈമിലെന്നെ ല്ലേനോ ഊട്ടില് മറ്റെ മഞ്ഞ് വീഴ്ച ആഹ് ടൈമില് പോണ
ലോ
കൊറേ പ്ലാൻ ചെയ്തു പോവാന് പക്ഷെ നടന്നില്ല
അല്ലെങ്കിലും പ്ലാൻ
പ്ലാൻ ഒന്നാമ പ്രഗ്നൻ്റ് ആയതു ണ്ട്
പരിമിതികൾ
പരിമിതികൾ ഇൻഷാള്ള പോണം
അതെ ക്ഷെ ന്റെ വല്യൊരു ഡ്രീം ആ മണാലി പോവ
മണാലിയാ മണാലി കാശ്മീർ പ്പൊ ത്ര ആൾക്കാര് കാശ്മീര് പ്പയി വേനലായോണ്ടാ റിയില്ല
ക്ഷെ ൻക്കില്ലേനു എന്റെയെര് ഒരു ഡ്രീം ചെറുപ്പത്തിലേ മുതല്ള്ളേ ഈ മഞ്ഞിലൊക്കെ ഒന്ന് കളി
അതെ അവടുത്തെ ഡ്രെസ്സ് ഒക്കെ ഇടുക ഫോട്ടോ എടുക്ക്യാ മറ്റേ കാശ്മീരിലാ മറ്റേ വെള്ളാ തടാകല്ലേ
ആ ഒര് ലൈക്ക്ല് നമ്മള് തോണിലിങ്ങ് പോവുലേ അതൊക്കെ ഒര് മെമ്മറി യെ ഉം ശെ ഫ്രണ്ട്സായിട്ടു പോകണെ ല്ലര് നമ്മളെ ട്രെയിനിലൊക്കെ യെഴട്ട് അതെ അപഴായെ രസംണ്ടാവൂല്ലെ ഉം ഒര് ഗേൾസ് ഒൺലി ട്രിപ്പും പ്ലാൻ ചെയ്യേണ്ടിരുന്നു പശെ അതിനിപ്പം ഇതുപോലെ തന്നെ കൊറെ ആൾക്കാര് എൻങ്കേജ്ഡ് ആണ്
അതെ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നമുക്കൊക്കെ പോവാം
അപ്പം ഒത്തിരിവേറെ ആൾക്കാ
അമ്മാ അങ്ങനെ അങ്ങനെ ഒര് അബഞ് പറ്റിയങ്ങനെ അങ്ങനെ ഓല് നല്ല കമ്പനിയായി ഞങ്ങള് ഫസ്റ്റിലൊരു ട്രിപ്പ് പോയി ഗേൾസ് മാത്രമായിട്ട് കുട്ടികളൊക്കെ വീട്ടിലാക്കി കൊറച്ചും കൂടി ലോങ് ആയിട്ട് പോണാണ് പറഞ്ഞേണ്ട് ആ റിസോർട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങള് അങ്ങട് പോകന്ന് അപ്പോക്ക്യം ആ ടൈം ആയപ്പോത്തെനും വെറു ഒരാക്ക് പ്രെഗ്നന്റ് ആയി പിന്നാത് കഴിഞ്ഞ് കഴി ഇങ്ങനാ വന്നാ അപ്പം വെരാള് പ്രഗ്നന്റ് ആയി
ആ പക്ഷെ ആഹ് ആ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്, ഇപ്പം എന്റെ സിസ് ആഹ് ഇപ്പം ഞങ്ങടെ ഫാമിലി. ഹുസ്ബൻഡിന്റെ ഫാമിലിത്തെ സിസ്റ്റർ സിസ്റ്റർലോസ് ഒക്കെ കൂടിയിട്ട്. ഒരു മൂന്നാള്ക്കാരെ. ഇവര് പോയി ഈ ജയ്പൂയുണ്ടാല്ലോ ഒരു ഇവിടുന്ന് പ്ലെയിന് അങ്ങോട്ട്. ഇവിടുന്ന് അങ്ങോട്ട് ട്രെയിനിലും പോയി അവിടുന്ന് പ്ലെയിനിലും പോന്നു. പക്ഷേ ഇവരെല്ലാം ഓര്. മക്കളും കുട്ട്യേളൊക് ഇവടൊക്കണ്ടല്ലാരും ക്ഷെ ഇവര് മാത്ര അണ്ട് പോയി സെരസായിര്ന്നു കാണുമ്പം ക്ഷെ ജയ്പൂരന്നാല് മറ്റേ എന്താ ഒരു മണൽ പ്രദേശം മരുഭൂമി പ്രദേശാണ് ഉം
അവ്ടുത്തെ ആൾക്കാര് ചൂടെക്കേണവിടെ
ആ മടെ ഭയങ്കര ചൂടാണ് പിന്നെ അവിടെ ബിൽഡിങ് ച്ചക്ക രസായ് പ്പവ്ട്തെ ചെറിയ ചെറിയ മ്മള അങ്ങനെ കുഞ്ഞി കുഞ്ഞി കുഞ്ഞി ആ അതെ അതെ ഏഹ്
ചെങ്കല്ല് ചെങ്കല്ലൂർ ബിൽഡിംഗ്സ് ഞാനിപ്പോ കേൾക്ക നമ്മ എവ്വിടെ പോയാലും നിപ്പൊരു ചെറിയൊരു സ്ഥലത്ത് പോയാലും നമ്മള് കൂടുള്ള ആൾക്കാര് വൈബാണെങ്കിൽ ആ സ്ഥലം നമുക്ക്
അഹ് സത്യാണ് ആ ഉള്ളത് ഉള്ളട്ത്തോ എന്താ ഉള്ളോട് ഉള്ളേ വെച്ച് ഓണാക്കെ
അതെന്നെ കൂടലോർ വൈബാണെങ്കിൽ നമു ക്കാസ്വദിച്ചച്ച് പോവാം. പക്ഷെ നമ്മള് പ്രീഡ ത്തിൽ പോവാ.
അതെ. വേറെ ഒരു ബാധ നമുക്ക്ണ്ടാവരുത് എന്തെങ്കിലും പറഞ്ഞാ ടെൻഷൻ അടി ക്കാം ചെയ്യരുത്
ആ അതെ അതൊക്കെ ഓല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓലക്ക ഒന്ന് സേഫ ആ നല്ലൊര നമ്മള ഉമ്മേന്റെ അടുത്തൊക്കാക്കി അപ്പൊ ഇനി അവിടെ ഒരു ആശ്വാസം എന്നിട്ട് നമ്മൾ പോവ.
അതെ.
ടെൻഷൻ അടിക്കുന്ന ഒരാൾണ്ടായാൽ മതിയാ ട്രിപ്പ് കൊളായി.
സത്യാണ്.
അതെ.
ഉം ആഹ് സോളോ ട്രിപ്പ് പോവാനൊക്കെ പൂതിയാ പക്ഷെ എനിക്ക് ധൈ കുറിച്ച് എന്താ പറയുക ഒരു ഇൻഡ്രോവേർട്ട് ആളാ
അയിന് അത് ഇന്ത്യയിലൊന്നും പോവാൻ പറ്റൂല സോളോ ട്രിപ്പായി
അതെ ആ പുറത്തൊക്കെ ഇപ്പൊ ദുബായിൽ പോയപ്പോ വന്നാലോ നമുക്ക് റൂമിന്റെ ഒക്കെ റൂമിന്റെ ഡോർ തുറന്ന് വെച്ചിട്ട് നമുക്ക് പോകാം കാരണം അവിടെ അത്രയും സേഫാണ് ആരും കക്കാൻ അങ്ങനെയൊന്നും ഉണ്ടാവൂല്ല അവിടെ ആര് റൂമിൽ കേയറിയാൽ അപ്പം മെസ്സേജ് വരും നമുക്ക് ഫൈൻ ആയിട്ട് ട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചിട്ടോ നമുക്ക് ലാവിഷ് യിട്ട് രാത്രി ഒക്കെ ഇങ്ങനെ നടക്കുമ്പോ എന്തൊരു ഫ്രീയായിട്ടറിയാ നമ്മള് അങ്ങനെ ഇപ്പം നമ്മടെ അവിടെ നടക്കാൻ പറ്റ റ്റൂലല്ലോ
അതെ നമുക്ക് ഇവിടെ ട്രെയിനിൽ ട്രെയിനിൽ പോ പോ ടെങ്കിലും പോവണങ്കി പോവാൻ കഴിയുള്ളു അല്ലെങ്കിൽ ഫ്ലൈറ്റ് ച്ചു പോണം ഫ്ലൈറ്റ് പിന്നെ സേഫ് ആണ് എന്നാലും
ഞാൻ എന്റെ ലൈഫ് ല് ആദ്യമായിട്ട് ഫ്ലൈറ്റില് പോയ എന്റമ്മോ പേട് നമ്മള് കരുതല്ലോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒരു മെമ്മറബിൾ ആക്കണം. ന്റെത് കുറച്ച് പേടിച്ച് ടെൻഷ അടിച്ചിട്ടുള്ള ഒരു മെമ്മറി ആയി പോയി. കാരണം ഞാൻ മാത്രമാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെത്. ഞാൻ അവിടന്ന് അങ്ങിട്ട് ദുബായി പോകുമ്പോ ആഹ് അത് ഒറ്റയ്ക്ക്, എനക്ക് എന്താ അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അറിയില്ല ആകെ ടെൻഷനായി പോയി അവിടുത്തെ ഇവിടന്നന്നും കൊഴപ്പമില്ലേ എനി ഇവിടത്തെ കാലിക്കറ്റ് ക്ഷെ അവിടുത് ന്ന് അവിടെത്തി ദുബായത്തെ എയർപോർട്ടില ത്തിയപ്പോ അടെ അറബിച്ചേള ർബീസക്ക ഉണ്ടാവ അവ നമ്മളെ ചെക്കിങ്ങ കാര്യങ്ങളും ഒര് ചോയ്ക്ക രോന്ന് ഒന്നും അറിയില്ലല്ലോ, പൊറത്തരു അതി കണ്ടപ്പോഴള് സമാധാന ആയത് അത് വേറെ ടെൻഷൻ അടിച്ച
അടിപൊളി
ഹ്മ്
നാളെ പ്പോ വിളിക്കാട്ടോ
ആ ഓക്കെ ഓക്കെ